ഹലോ
ആഎന്തെടുക്കുന്നു
ആഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു അവിടോ
ഉ ഞാന ഇവിടെ അരിയാട്ടിട്ടൊക്കെ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന സിനിമ കണ്ടോണ്ടിരിക്കുന്നു
എന്തോ ചെയന്ന് ഇവിടെ ഇവിടത്തെ ടി വി കംപ്ലൈയിൻറ് കണ്ടവിടെ ടിവിഇല്ല ഉം മോബൽ എന്തെങ്കിലുംെ സിനിമ വരുമ്പോ കാണ പത്തോള
ആ സീരിലൊക്കെ കാണുവോ
ടി വി ഇല്ല ഞാാന എന്താ സീരി കാണനെ
അല്ല ഫോണിനകത്ത് കാണാലേ ഇപ്പൊ അപ്പ സി ടിവി ആണോന്നുംല്ലല്ലോ
ഓ സീരിയലൊന്നും അങ്ങനെ കാണത്തില്ല പിന്നെ അമ്മ വരുവാണെങ്കിൽ അമ്മ ഇരുന്ന് ഒരു സീരിയൽ കാണാം അല്ല ഞാൻ വലിയ രീതിയിലൊന്ന
ആ ആഅ ഇവിടെ കാണ തൊന്നില്ല ഞാന അങ്ങനെ ടിിയുടെ കാണത്തില്ല
എനിക്കങ്ങനെ വലിയ താല്പര്യമല്ല ഫീല എന്നോടൊന്നും അമ്മ ഒരു സീരിയല് മാത്രം അത്രം കാണും വേറെൊന്നും കാണത്തില്ല
ആണല്ലേ ആ ആ അമ്മാമാരൊക്കെയ ആണല്ലോ സീരൽ നടിക്ക്
അവരൊക്കെ അത് പിന്നെ
ഉം പണ്ടൊക്കെ ഇരുന്ന് കാണുവന്ന് ഇപ്പോ ഒന്നും ഒന്നിനോട് താല്പര്യൊന്നുമില്ല ഇപ്പോ എന്തോ ഓരു സീരിയലൊക്കെ ഒരു കാണാനും ഒരു ഒന്ന് ചുമ്മാതെ ഓരോന്നൊക്കെ ഒണ്ടാക്കി വെച്ചേക്കുന്നു
പണ്ടത്തെ സീരിയലും കണക്കാ പണ്ടത്തെ ഇപ്പത്തെ സീരിയലൊക്കെ ഇട്ടിരിക്കുന്നെ സ് ഇ ഓരോന്നും മൊബൈലിൽ ക്ലിപ്പിങ്സ് ഒക്കെ കാണുമ്പോ നമ്മുക്കും ആ ഇതൊക്കെ
ഓരോ കോമഡിയ ആ ഓരോന്നൊക്ക്
അതൊക്കെ കാണുമ്പോ വിചാരിക്കും ദൈവമേ ഇതൊക്കെ ഏതാന്ന്
ആ ആ പക്ഷെ അന്നത് അന്നത്തെ സീരിയസ് സീരിയല് വെച്ച് ഇന്നത്തെ സീരിയലിന് പിന്നെ സ്റ്റാൻഡേഡെങ്കിലും ഉണ്ട് എല്ലാം കഥയൊക്കോയി കഥയൊക്ക് ക്കെ സെയിം തന്നെ ആണെങ്കിലും ഈ വി നമ്മുടെ ജീവിട്ടിൽ നടക്കുന്ന കാര്യങ്ങള് ആ മേക്കപ്പ് അങ്ങനൊന്നും ഇൽ ഇല്ല അന്നും സീരിയലൊക് ക്കെന്തോ ഓവർ മേക്കപ്പ് ഇപ്പൊന്നും എന്തക് സ്വർണ്ണവാ അടുക്കള വരെ പാചകം ചെയ്യുന്നത് സ്വർണ്ണവും സ് സാരി പട്ടു സാരിയൊക്കെ ഉടുത്തോണ്ടാ അങ്ങനത്തെ ഉംഉം ആന്നാന്ന് പിന്നെ ഇപ്പൊ സ് ഞാൻ അങ്ങനെ ആ
ഇപ്പ പിന്നെ എന്തെങ്കിലും ഒക്കെയൊരു ആ ഒരു ഇതുണ്ടന്ന് പറയാം ഒരു നിലവാരം വൊണ്ട്
ആഹ് ആഹ് ഞാൻ പിന്നെ എങ്ങനെ ഇവിടുത്തെ ടി വി അങ്ങനെ കാണാത്തൊന്നുമില്ല
എന്താ ടി വി കാണാൻ പറ്റത്തില്ലേ
കാണാൻ പറ്റാത്ത ഒന്നുവല്ല ഇവിടത്തെ ഇവിടെ അവിടെ അച്ഛൻ രാവിലെ വെക്കുന്ന അങ്ങേർക്ക് അ അച്ഛൻ എന്നും എപ്പഴും ടി വി വേണം രാവിലെ വെക്കുന്ന ടി വി എപ്പഴും എൻ്റെ ഫ്രണ്ടിലാ
ആന്നോ
ആ അപ്പൊ നമ്മക്ക് കാണാനൊന്നും നമ്മക്ക് കാണാനൊന്നും സമയമില്ല ആളെൻ്റെ ഫ്രണ്ടി ഇരുന്ന പിന്നെ എണിക്കുന്ന രാത്രി ഒമ്പത് മണിയൊക്കെ ആവുമ്പഴാ
ഓ അത്രേം നേരൊക്കെ ഇരുന്നു കാണുവോ?
ആക്ക് എപ്പഴും വാർത്ത ക്രിക്കറ്റ് അതൊക്കെ തന്നെ ഇത് രണ്ടും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ട് നമ്മൾ കാണത്തില്ല
ഉം അത് ശെരിയാ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പരിപാടിയൊക്കെയല്ലേ അപ് നമ്മള് കാണു
മൊ അത് ത് ആളില്ലെങ്കിൽ നമ്മള് അവിടെന്ന് കാണും ആള് ഇല്ലാത്തപ്പോ നമ്മള് ആഹ് അങ്ങോട്ട് ആഹ് ആള് ഇല്ലാത്തപ്പോഴേ കാണത്തുള്ള ആള് ഉള്ളപ്പോ നമ്മള് കാണത്തൊന്നില്ല പിന്നെ ഫോണുണ്ടല്ലോ ടിവിയക്കാട്ടിൽ ഇപ്പ നമ്മൾ ടി വി ക്കകത്ത് എന്ത് എപ്പോഴും ഒരേ സിനിമ തന്നെ
കൈരളിക്കയാലും ഇപ്പൊ സൂര്യക്കകത്തയാലും അവര് ഒരു സിനിമ കിട്ടിക്ക കഴിഞ്ഞാ
എല്ലാത്തിനകത്ത് ഓരു സിനിമ ത ന്നെ എപ്പഴും ഇരുപത്തിയാല് മണിക്കൂറും അതേ ഉള്ളു
ഇട്ടാത് തന്നെ തോട്ടിക്കും മൊബൈലിനത്ത് വന്ന നമുക്കിഷ്ടത്തിന്
പ്പൊ എപ്പൊഴും ഒരേ സിനിമന്നെ ന്നാലും പണ്ടൊക്കെ നല്ല നല്ല സിനിമ പാണ്ടിപ്പട പാണ്ടിപ്പടയിന്നും ഇപ്പൊ കാണുന്നേല്ല പക്ഷെ പണ്ടൊക്കെ ഏഷ്യാനത്ത് വരുവാരുന്നു
പഴവിൽ മനോരമക്കത്ത് പിന്നെ കൂടുതലും പഴയ മറ്റേ റീമേക്ക് പടങ്ങളാ
ആം സൂര്യക്ക് ത്തും വരുന്നില്ല തമികി തെലുങ്ക് സിനിമ അതൊ കഴിഞ്ഞും ങ്കരിഷ്ടാ ഇപ്പ ഇപ്പൊ ഹാപ്പി ബി ഹാപ്പി ടെ റിലീസ് ങ്ങേക്കാരുന്നു
ആ ഇപ്പ ഇപ്പം ഇല്ല ഇപ്പം മിക്കത് റിയെ റിയേ ടെറി എന്തുവാ റീറിലീസിംഗല്ലേ
ഇഷ്ട കാണാം ശെരിക ഏ ആ ഇപ്പ ഹാപ്പി ബി ഹാപ് പ്പിന്ന് സിനിമ ഇത് ടി വിക്കകത് ട്ടൊണ്ടായിരുന്നു
ആഹ് അതൊന്നും നമ്മള് ഏഹ് സി ടി വി ഏഹ് തിയേറ്ററിൽ കണ്ടിട്ടില്ലല്ലേ ഈ സി സിനിമയൊന്നും അപ്പ എല്ലാവർക്കും അതിന്റെ തിയറ്റർ എസ് ക്സ്പീരിയൻസ് എന്തുവാന്നറിയാൻ വേ
ആഹ് അത് പക്ഷെ എല്ലാരും അടിച്ചൊളി പോന്നേ എന്തോ നമ്മള് ഇൻസ്റ്റായില് ഈ കട മൊത്തം ഡാൻസും കൂത്തും അങ്ങനെയൊക്കെള്ള തിയേറ്ററിൽ പോയത് കാണണം ഇന്നാലരൊരു രസം ചുമ്മ ഇങ്ങനെ ഉറങ്ങ കുത്തിയിരിക്കുന്ന ആ ഉറങ്ങ തിയേറ്ററിൽ പോയി കണ്ടാലെന്ന് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് തരത്തില്ല
എന്തുവാ ഈ സിനിമയുടെ കഥയെ നമുക്ക് ഓൾറെഡി അറിയാലോ
ആ ആ ആ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ ഈ സിനിമെ കാണുമ്പോ ഇതങ്ങനെ ഈ തിയേറ്ററിലൊക്കെ വരുമ്പോ എങ്ങനെ ആരിക്കും ഇന്നൊക്കെ ഇപ്പൊ ഇവര് റിയ റിലീസ് നടത്ത നല്ല കാര്യ അവർക്കും പൈസ കിട്ടും നക്ക് നമുക്കും കാണാൻ ഒരു ത്രില്ല ആയിരിക്കും
അങ്ങനെ വൈബ് ആയിരിക്കണം അല്ലാതെ കൊറേ വെറുതെ അനങ്ങ കുത്തികളായി ഞാനങ്ങനെ ചായ കുടിക്കാറില്ല ഉം ഞാൻ വിച്ചാരിച്ചു ഇച്ചിരി രസോ വൈ വൈകുന്നേരത്തേക്ക് ഒന്നും രാത്രിത്തേക്കെന്തെങ്കിലും കറിയാ അ മീൻ കറി ഇരിപ്പുണ്ട്. എന്താ ഞങ്ങൾ അച്ഛനും വലിയ അമിയാച്ചി ഇപ്പ രണ്ട് മീന എടുത്ത് വറുത്തിച്ചിരെ
ആ ആ ആ ആ
പിന്നെ പരിഞ്ഞി മത്തിയുടെ പരിഞ്ഞല്ല് കൊണ്ട് മത്തി മത്തി അപ്പൊ അതിനാത്ത് രണ്ട് രണ്ട് മൂന്ന് എടുത്തു വറുത്ത് നാളെയാണ് അച്ഛ ചോറ് കൊണ്ടുപോണ്ടാ അപ്പം പിന്നെ അച്ഛന് വേറൊരു ഒരുവെളുപ്പിനെ ഒരോട്ടം പോവ തിരുവനന്തപുരം. അപ്പൊ ഞ ഓട്ടം കഴിഞ്ഞിട്ട് അച്ഛൻ വന്ന ചോറ് ഉണ്ണുമ്പം ചോറുണ്ണുന്നേ ഉണ്ണട്ട്. അന്നേരത്തേക്ക് ആക്കിയാ മതിയല്ലോ. അല്ല ആറ മണിക്ക് പോകുന്ന ആക്ക് അന്നേരം ഒന്നാ കൊടുത്തുവിടാൻ പറ്റ ത്തില്ലല്ലോ. അപ്പൊ ഇച് ഇച്ചിരി രസം വെല്ലം വെ ക്കാം.
ആ ആ എന്നാ വെക്കെന്നാ
ഉം ശരിയെന്ന് ഇവിടെ ചിട്ടിക്കാരനുണ്ട് അതിപ്പ അയാള് പോയി ഇനി ഞങ്ങൾക്ക്
ആ ആ ആ പോയോ?
ഉം
ഉം ശരിന്ന